ഏഹ്
ഹലോ
കേൾക്ക്ന്നില്ലേ
ആഹ് കേൾക്ക്ണ്ട്.
എന്തൊക്കെ സുഖായിരിക്ക്ന്നോ
ആഹ് സുഖം
ഉം ചായുടി കെയിഞ്ഞോ? ന്താ സ്കൂളില്ല ഞങ്ങള് ഇടെ മലപ്പൊറത്ത്.
എവിടെണ്. മലപ്പുറം ഞങ്ങൾ മഞ്ചേരി മലപ്പുറം കാവനൂര്
ഓകെ ഉം ഉം ഉം മക്കളെ വിശേഷൊക്കെ മക്കള് ഒഴിവാണോ ലീവാണോ
ഏം സ്കൂളില്ലല്ലോ പ്പം ന്ന് ലീവാണ് അല്ലേ
ക്ലാസ്സ്ലാ
എന്തൊക്കെത് ആഹ് എത്രായി തുടങ്ങിയിട്ട്
ഞാന് കൊർച്ചായി
ഹലോ ആഹ്
ഇല്ലേ ഉം ഇന്ന്ന്ന് സ്കൂളൊന്നുംല്ലല്ലോ എവിടേം എക്കെങ്കിലും പോവ് പോവുന്നുണ്ടോ
എല്ലല്ല ഹ് പണിക്കാര്ണ്ട് വീട്ട്ല്.
ആഹ് ങ്ങനെ പോവാൻ ഇഷ്ടംല്ലേ യാത്രയെക്കെ ചെയ്യാറ്ണ്ടാ?
ആഹ് യാത്ര ചെയ്യാറ്ണ്ട് ആഹ് അപ്പോയെങ്കിലും ഹ് ഹ് മഴയല്ലേ
ആഹ് ആഹ് എവിട്ക്കാ ഇപ്പട്ത്തങ്ങാനും എവിട്ക്കെങ്കിലും പോയിട്ട്ണ്ടോ?
ആഹ് ഹലോ എങ്ങനെ പറഞ്ഞെ.
ഇപ്പൊ അടുത്ത് എവിടേക്കെങ്കിലൊക്കെ പോയിട്ടുണ്ടോയ്ച്ചാ ആഹ്.
അതെ പോയിട്ട്ണ്ട്
എവിടൊക്കെ പോയി
തേക്ക് മ്യൂസിയം നിലമ്പൂർ
ആഹ് ആഹ് ആഹ് നിങ്ങക്ക് അവ്ടെ അടുത്താണൊല്ലോ ല്ലേ
അതെ അതെ.
ഞങ്ങള് പോവെണ്ട് എൻ്റുപ്പാന്റെ വീടൊക്കെ അവിടെയാണ്
അതെ ആഹ്
ഞങ്ങളും ഇടക്ക് അവിടെയൊക്കെ പോവുമ്പോ ന്ന് വരുന്ന വയിക്ക് അവിടെന്നെറങ്ങും
ആഹ് ആഹ് അതെ
പിന്നെ മക്കള് എത്ര പേര്ണ്ട്?
എപ്പയ് നിങ്ങൾക്ക് രണ്ടു പേര്
ആഹ്
നിങ്ങൾ നിങ്ങൾക്കോ?
എനിക്കൊരു മോനും മോളും
ഏഹ് അതെ, ന്ക്ക് രണ്ട് മോൻ മോ ആഹ് ആഹ് ആഹ്
മോളോ കളിക്ക്യാ?
ആഹ് ആഹ് മക്ക
ആഹ്
ഒരാള് പഠിക്ക ഒരാള് ചെറ്ത് ഒന്നര ഓളെ ഒറക്കായിരുന്നു. ആ ആ
ഒറങ്യോ
ഒറങ്ങി ഒറങ്ങിയാലേ വിളിക്കാൻ വെയ്ക്കൊള്ളൂന്ന് കര്തി
ആഹ്
ഉമ്മയുണ്ട് കൂടെ ഹസ്